ഹെലോ
അലോ
ആഹാ
ഉം ഓനെന്ത്
ഇതാ ഇവിടെ ഇപ്പം ഇങ്ങെനെ കിടക്ന്നണ്ട്
ആഹ് ആഹ് ഇനി അല്ക്കേ ബാക്കിയുള്ളൂ
ആഹ് അലക്കാണ്ട് പിന്നെ അടുക്കളൊക്കെ കാണണോ ആള് കണ്ട അപ് പ്പോ ഓടിപ്പോവും അമ്മാരി ഇതായിട്ടുണ്ട് ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് ആ ഞാന് എടുത്തിന്ന് എത്തിച്ച് ചെയ്യാൻ പറ്റൂല അതൊന്നും വിടൂല
അതിന് കുറച്ച് കഴിഞ്ഞാ തുടങ്ങും ഒന്നാമത്തെ മൂള് സ്കൂള് പോയിക്കഴിഞ്ഞാൽ ഇവനി ഈ ആള് കൂടല്ലാത്തതിന്റെ പ്രശ്നാ
അപ്പൊ വെറുതെ ഇന്റെ വൈ വൈതലെ ഇങ്ങനെ നട്ന്ന് നട്ന്ന് കര്ഞ്ഞി കര്ഞ്ഞി കരിഞ്ഞ് അങ്ങനത്തെ ഒരു കളിയാ
ആഹ് ഒന്ന് കളിക്ക്ന്ന കളിപ്പാട്ടങ്ങളൾ എടുത്ത് കളിക്കൂല
ഏഹ് അതൊക്കെ എടുത്തു കൊടുക്കും ആര് കൾക്കിന്ന് ഐഇന്റെ വൈത്തലെ തന്നെങ്ങോട്ട് പോരും പിന്നെ ഞാനു ഓൻന്റെ അടുത്ത് ഇരുന്ന് കളിക്കണം. അപ്പൊ പിന്നെ എൻക്ക് എന്തെങ്കിലും നട്ക്ക്വോ
ഓഹ്
ചെൽപ്പോ ഞാൻ വിചാരിക്കുംവാക്കി പാ ആ ആഹ് ചിലപ്പോൾ ഞാൻ വെയ്ഗിപ്പോ പണിയൊന്നും നടക്കുന്നില്ലല്ലോ എന്നാ പിന്നെ അവന്റെ കൂടെ കൊർച്ചേയി ഇര്ന്ന് കളിക്യാന്ന്
അങ്ങനെ കൊറച് നേേരൊക്കെ കളിക്കൂ കളി കഴിഞ്ഞ എന്റെ കൂടെ വൈത്തൽ അങ്ങോട്ട്‌ പോരുകയും ചെയ്യും
ഓ
ഉം
ഒറ്റക്കാവുമ്പ എന്തോ കളിക്കാൻ ആരെങ്കിലും വേണ്ടേ മോളായിട്ട് വന്നിച്ച് കുറേ സമയം കളിക്കുവോ
ആഹ് ഓട് വന്ന് കഴിഞ്ഞാ പിന്നെ എനിക്ക് കല്യാണപ്പുര പോലെയ
ആഹ്
ഓ അവളെ ഹോം വർക്ക് ചെയ്യാൻ സമ്മക്കില്ല ഓളെ കളിക്കാൻ വരണോ അവന്റെ കൂടെ പിന്നെ ഓടെ ഓള ഓള പാട്ടുപാടലും ഓള ഉമ്മവക്കലും ഭയങ്കര സ്നേഹാ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ട്ടോ നല്ല അടിയും പിടിയാ ആഹ്
ഇത് ഇവിടെയും അങ്ങന തന്നെയ
ആഹ്
എന്റെ അല്ലെങ്കും മോന് വലുതല്ലെ എന്നാലും ഞാൻ പറഞ്ഞ നിങ്ങള്
ആഹ്
ഓൻ വലുത് എട്ടാം ക്ലാസ്സിലാണ് എന്നാ അറിയല്ലോ രണ്ടാം ക്ലാസ്സിൽലുള്ളോള പിടിച്ച്
അതാണ് ഉം
അടിയായി അഞ്ചു മിനിറ്റ് നല്ല സ്നേഹ പിറ്റത്തെ അഞ്ചു മിനിറ്റ് അങ്ങനത്തെ അവസ്ഥയാ ഉം ഞാൻ പറയും നിങ്ങളെ ആക്കിട്ട് ഞാൻ എവിടെയും പോവാൻ കഴിയില്ലല്ലോ
ആഹ് അങ്ങനെ തന്നെ
ആഹ്
അപ്പൊ വലുതായാലും ഈ അടി തുടരൂല്ലേ ഞാൻ വിചാരിച്ചു വലുതായി കഴിഞ്ഞാ നിക്കയിരിക്കുന്നു ഇപ്പൊ ആ പ്രതീക്ഷയും പോയി
ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിച്ച് നീ ഒരു ആൺകുട്ടി അല്ലേ അതൊണ്ട് കൊറച്ച്ു നന്നാവരിക്കുംവരും ട്ടെ ഓന്റെ ഒരു സാധന ഇവിള ഇ ഇടുന്നതും ക്കിഷ്ടല്ല എനി കൊറച്ച് കഴിഞ്ഞാ ശരിയാകായിരി ക്കും ചെറുപ്പത്തിൽ അടി കഴിഞ്ഞ വലുതാമ സ്നേഹം ഉണ്ടാവന്ന് പറയുന്നൊക്കെ അങ്ങനെ ആയിക്കോട്ട്
ആവുമായിരിക്കും ഉം
പിന്നെ
പിന്നെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ
ആഹ് പിന്നെ വേറെ കറണ്ട്ണ്ട
കഴിച്ചാ
ഇല്ല ഞാന് വേഗം ആഹ് ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാൻ നിന്നു അതെ ഇന്നലെ ഗസ്റ്റ് ഇന്നലെ ആഹ് ഞാൻ കഴിച്ചില്ല ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇവിടെ ആൾക്കാര് വന്നിരുന്നുന്ന് അപ്പൊ അതുകൊണ്ട് ക്ലീനിങ് അതാ ഇന്നല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ദാ ഇന്ന് ഇപ്പം ആഹ്‌ എണീച്ച് പിന്നെതാ ഓന ഉറങ്ങിയപ്പോഴ അന്ന് വൃ വൃത്തിയാക്കിയത് വീട് ഉള്ളില് മാത്രേ
പിന്നെ അടുക്കള വൃത്തിയാക്കാനുള്ളത് അല്ലേ
ആഹ് അയിനിയിപ്പ അതും ഉണ്ട് അലക്കലും ഉണ്ട് അതിപ്പോ ഇനിയിപ്പം അത് തിത്തയ് തകതയ് ആഹ് ആഹ് അങ്ങനെ ചെയ്യണം അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും കേറി വന്നാലുണ്ടല്ലോ വിചാരിക്കുവാ എന്താണ്അതെന്ന് ഉം നമ്മുക്ക് വിദേശത്ത,, ആകുമ്പോ നമുക്ക്ങ്ങന ടെൻഷൻ ഇല്ല ആരുംകയറി വരാനുണ്ട് പക്ഷെ നാട്ടി വട്ടിലൊക്കെ ആകുമ്പോ ആരെങ്കിലൊക്കെ പെട്ട കേറി വരാൻ ചാൻ,, ഇണ്ട് ആ ആ അപ്പോ പിന്നാക്കം വൃത്തിയാക്കിയിട്ടിട്ടില്ലെങ്കിൽ
അ ഹസ്ബൻറിന്റെ നാട്ടിലെ വീടെടുക്ക ആഹ് അപ്പൊ ഹസ്ബൻറിന്റെ ഉമ്മിയും പാപ്പയും
ആഹ് ഓര് ണ്ട് ഓര് ഓര് ഓര് ഓര് ഒണ്ട് ഒരു ഉമ്മ്റക്ക് പോയതാ
ഓ അവര് നിങ്ങളെ എവിടെയാ അല്ലെങ്കിൽ വേറെ വീട്ടില
എല്ലാ നമ്മള കൂടെ തന്നെ ഉണ്ടവാ അപ്പൊ ഓര് ഒണ്ടെങ്കിൽ ഓര് നോക്കലുണ്ട് ഓരും കൂടി ഇല്ലാത്തതിന കൊണ്ട് അധികം വിഷമം
ഓ അവര് ഇപ്പൊ ഉമ്മറയ്ക്കു പോയിറ്റ് വീട്ടിലുണ്ടാവൂലോ അല്ലെ
അല്ലല്ല
ആഹ്
ഉം പിന്നെ
പിന്നെ അനിയന്മാർ
എനിക്ക് എന്റെ ആഹ് ഇത്താത്തമാാരൊക്കെ ഉണ്ടിനിക്ക് നാത്തൂന് ഓരക്ക് കുട്ടിയൊക്കെ ക്ലാസ്ള്ളതിനോണ്ട് ഒരിക്കും ഇവിടെ വന്ന് നിൽക്കാൻ കയില്ല വന്നു പോകുന്നല്ലാണ്ട്
ആഹ് അല്ല അവര് അത് കൊറെ പേരുണ്ടോന്ന് ചോദിച്ചതാ
ആഹ് അല്ലല്ല ഓര് എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ രാത് ത്രീ പോയതാ
ആഹ്
ഉം എനിക്ക് ശരിക്കും ഇവിടെ നിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതെ എന്ന് വിചാരിച്ചു പക്ഷെ മക്കൾക്കൊക്കെ സ്കൂള് മദ്രസേക്കെ ഉണ്ട് അയിനാണ്ട് ഇവിടെ നിക്ക്,, കാം കഴിയില്ലല്ലോ ഉം ഉം അതാ ബുദ്ധിമുട്ട് ഉം ഉം
ഒച്ചകേക്കു ക്കുന്നുണ്ടല്ലോ
ആഹ് ആഹ്
ആ പിന്നെ
പിന്നെ
പിന്നെ വേറെന്ത് വിശേഷങ്ങള്
ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടല്ലോ ചാറുന്നുണ്ട് മഴ
ആണോ ഇവിടെ ഇപ്പൊ ഇല്ല മഴയില്ല
ഇല്ല്യ
കറന്റ് ഇല്ല അവിടെ
ഇല്ല കറന്റും പോയി
ഓ ഇവിടെ ഇപ്പം മഴയില്ല ഇത്രയും സമയത്ത് പെയ്തിട്ടില്ല, എന്നാലും പെയ്ട്ടെ പെയ്ട്ടെ ചോദിച്ചട്ട ചെറുതായിട്ട് ഇങ്ങനെ. മഴക്കാറ് വെരുന്നുണ്ട് കറന്റ് ഇപ്പ ഒണ്ട്. കറന്റ് ഇടക്ക് ഇടക്ക് പോകലും വരലും അല്ലേ.
ഉം ഇവിടെ ഇപ്പൊ കറന്റ് പോയി.
കറന്റ് പോയിട്ടായിരിക്കും കുട്ടി എണീറ്റെ ല്ലേ?
ആയിരിക്കും പക്ഷെ വെല്ല്യ ചൂടൊന്നും ഇ ഇല്ല മഴ ഉണ്ടായതുകൊണ്ട് ചൂട് അങ്ങനെ ഇല്ല.
ചൂട് ഇല്ല എന്നാല ഇവരിക്ക് ഫാന്റ് സൗണ്ട് വേണല്ലോ അങ്ങനെയുണ്ടാ എന്റെ മക്കക്കെല്ലാം അങ്ങനെയണ്ട്. ഫന്റെ സൗണ്ട് വേണം ആ ആ പിന്നെന്ത്, അങ്ങനെ വേറെന്ത് പണികള്? വീട്ടില് ഇങ്ങനെ അങ്ങനെ വെറതെ ഇരിക്കുന്നു.
ഉം ഉ ഉ
എന്നാ ശരി എന്നാല്. സമയ ആയ ആയോ? ഇല്ല ആഹ ആഹ ഓക്കെ ഓക്കെ, പിന്നെ പറ!
പിന്നെ മോളും എങ്ങനെ പഠിക്കുവാല്ലേ!
മോള് പഠിപ്പിച്ച് കൊടുത്താ പഠിക്കും. ശ്രദ്ധിച്ചല്ലെങ്കിൽ പിന്നെ പിന്നെ നല്ലോണം ബുദ്ധിമുട്ടാവും, അപ്പം അടുത്തിരുന്ന് നല്ലോണ്ണം പഠിപ്പിക്കണം, ഉം
ആ എന്താ ഒന്നാം ക്ലാസ്
ആ
ആഹ അടുത്താ, സ്കൂള എല്ലാം അടുത്താണോ?
അടുത്തല്ല കുറച്ച് ഒരു മൂന്ന് കിലോമീറ ള്ളൂ മൂന്നാല് കിലോമീറ്ററൊള്ളൂ. അല്ല ഹസ്ബന്ഡ് ഭർത്താവ് കൊണ്ടാക്കും.
ആ
ഉം മൂപ്പരന്ന ആണ എല്ലാം ചെയ്യ. ആ പോകുമ്പാ അവിടെ കൊണ്ടു വിടും.
ആ അപ്പൊ വൈകുന്നേരൊ?
ഞാൻ കൂട്ടും.
പോയിക്കൂട്ടല.
ഉം ഞാൻ പോയിക്കൂട്ടും ഇവിട ടുത്തന്നാണ്.
അആ
ആ അപ്പ ങ്ങനെ ഓളത് അഞ്ച് മണി.
അഞ്ചു മണിയാ വീട്ടിലെത്ത?
ആ ആ അഞ്ചു മണിയാവും
പോ ഓ ത് ആ
ആ
മദ്രസ് എങ്ങനെ രാവിലയാ?
മദ്രസ ല് ഞാൻ ചേർത്തിട്ടില്ല, ഞാന അങ്ങനെ വിചാരിക്ക ചേർത്തണച്ചാല് ഓള് ഓൾക്കെ എല്ലൊരു ഒരു ക്യാച്ച് ചെയ്യാനൊക്കൊരു ബുദ്ധിമുട്ടുണ്ട്, പഠനവൈകല്യം. ഇണ്ട് അപ്പോ എല്ലകൂടിതലേ കേറ്റി റ്റിയാലോല് പ്പോ വിചാരിച്ചിങ്ങനെ നിക്കണ് ഞാൻ മദ്രസെല് ഇട്ടിട്ടില്ല
അവനെ അടുത്ത വർഷം ചേർക്കാനാ
അങ്ങന വിചാരിക്കുന്നേ
ആഹ് എല്ലാകൂടി ആകുമ്പോ ഒന്നും നടക്കൂലല്ലോലേ
ഉം നിങ്ങളെ മക്കളൊക്കെ മദ്രസെ പോണ്ടാ
ആഹ് ഇണ്ട്ണ്ട്
ആഹ് രാവിലെ എത്ര മണിക്കാ
ആഹ് മൂത്താക്ക് ആറ് മണിയാകുമ്പോ രണ്ടാമത്താള് ഏഴര
മ്മ് മ്മ് മ്മ്
രണ്ടാക്കു ഒരെട്ട രാവിലെ ന്നെയ രണ്ട് ഷിഫ് രണ്ട് ഇതും രാത്രി ഇല്ല ഇവടെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഇപ്പോ എല്ലാടത്തും രാത്രി അങ്ങനെ ഇല്ലല്ലോ നിങ്ങളുടുത്തല്ലാം എങ്ങനെയാ ഉണ്ടാ പൊതുവേ
ഏഹ് മോള് ഇൽ ഇവിടെ രാവിലക്കെന്നാ മദ്രസ ള്ളത് ക്ഷേ ഞാ അയിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല മോളേ ചേർത്തിട്ടില്ലല്ലോ ഉം അടുത്തൊക്കെണ്ട്
ആഹ്
പിന്നെ ഇനി പ്പോ കൊറച്ച് കഴി അടുത്ത കൊല്ലം ചേർത്താം
ആഹ് പതിയെ ചേർത്താ മതിയല്ലോ
ഉം
ആഹ് പിന്നെ ന്നാ പിന്നെ ശെരി പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ ശെരി ഇ എനിക് അതാരാ
ആഹ്
അതാല